ഹലോ, കേക്കുന്നുണ്ടോ? ആഹ് ആഹ് അങ്ങനെയല്ലേ അപ്പം പേടിക്കേണ്ട കാര്യം ഇല്ലല്ലേ എനിക്കാണെങ്കിലേ ഓട്ടിക്കുമ്പഴ്ത്തേക്കും ഈ വളവിന് മുമ്പ് നമ്മള് ഏഹ് ഹോണടിക്കണല്ലോ അപ്പൊ മീ ഹാൻഡ്‌ലെ. ത്തേക്ക് അത് ഇച്ചിരി വലുതാ. ആഹ് അപ്പോഴത്തേക്കും എനിക്ക്. ഫോൺ അടിക്കെ ഒരു എത്തിയില്ല അപ്പം. എനിക്ക് ജസ്റ്റ് ഒന്ന് താഴെ ഇങ്ങനെ നോ കി കൊ ഇങ്ങനെ ഹോൺ അടിക്കാനേ പറ്റൂ. അപ്പം എനിക്കൊരു പേടി അ അതാണ് മെയിനായി ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു. റോഡിലൊന്നും ഇറക്കാത്തിന്റെ കാര്യം അതാണ് ഉം.
എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് കാരണം. ഞാനായാലും ഇതേ പോലെയായിരുന്നു എന്നുപറഞ്ഞാൽ ഹോൺ അടിക്കുപ്പോ എനിക്ക് ഏഹ് ഓട്ടോമാറ്റിക്ക് ആയിട്ട് കൈ ഇങ്ങനെ പോയില്ല നോക്കി കണ്ടുപിടിക്കണം ഇങ്ങനെ. അപ്പൊ ആ സമയം. എതിരെ വണ്ടിയോ അല്ലെങ്കിൽ എതിരെ എന്തെങ്കിലും ഒരു കു കുഴിയോ എന്തെങ്കിലും കടന്നൽ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം എന്നെ പഠിപ്പിച്ചെന്ന് പറഞ്ഞ എന്റെ ചേട്ടൻ അല്ലെങ്കി എന്റെ അച്ഛനാണ് ബേക്കി ഇരുന്ന് പറഞ്ഞർ
ആ ആ ആ
അപ്പൊ ഇവര് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഹോണടി ക്കാൻ പറയുമ്പ അതിലിങ്ങനെ തപ് പണേന്ന് ഇങ്ങനെ ചോദിക്കും. പക്ഷെ നമുക്കൊരു ഇതുണ്ട്. എന്ന് പറഞ്ഞാ നമ്മള് ഡെയിലി ഇപ്പൊ ഒരു വണ്ടി എടുക്കയാണ്. അല്ലെങ്കി ഏഹ് ഡെയ്ലി അപ്പ അങ്ങനൊരു സംഭവൊണ്ട്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യണ ഒരു ജോലി. ഇപ്പൊ എനി ക്കും എല്ലാ ഡെയ്ലി എടുക്കുമ്പ എടുത്ത് കഴിയുമ്പ നമ്മളെ കാലും കയ്യും അറിയാതങ്ങ് പ്രവർ ത്തിക്കും നമ്മള് ചെയ്തില്ലെങ്കിലും ആ അങ്ങനെയാണ് എന്ന് പറഞ്ഞാ ഇപ്പൊ ഞാൻ ഒരു സ്കൂട്ടിയില് പോയാലും ഇപ്പൊ ബൈക്കാണ് ഞാൻ യൂസ് ചെയ്യണെ. അപ്പൊ സ്കൂട്ടി പോയാലും ഗിയറ് മാറുന്നതൊക്കെ കാലിലാണ് അപ്പം സ്കൂട്ടീൽ അങ്ങനത്തൊര് ഇതില്ലല്ല പക്ഷെ ഞാൻ സ്കൂട്ടില് കേയറിരിക്കുമ്പോ കാലിങ്ങനെ വെച്ച അനക്കി കൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് ആഹ എാ പറഞ്ഞ എതാ പറഞ്ഞ നമ്മള് ആത് ശീരായി ആഹ് അപ്പം ഈറ് ഇതിലില്ല ഇതില ഇല്ല അത് നമുക്ക്റിയാം എന്നാലും ഒരു ഒരു ഘട്ടം ഈ ഗിയറിടേണ്ട ഒരു സാഹചര്യം വരുമ്പ ഞാൻ അവിടെ ഇങ്ങനെ കൈ കാാല് വെച്ച് ഇങ്ങനെ ആക്കും അത്താനി അങ്ങനെ ആയി പോണയാണ് അത് നമ്മളിപ്പം മലപ്പുറം ചെയ്യണല്ല അതുപോലെയാണ ഇതും ഫോണ് സ്ഥലത്തുണ്ടെന്ന് നമ്മളെ വണ്ടിക്ക് ഇവിടെ ഉണ്ടെന്ന് നമ്മൾ ഒരുവിധം മനസ്സിലാക്കും നമ്മൾ ഡെയിലി ഓട്ടിക്കുമ്പ പിന്നെ നമുക്ക് പോ നോ വേണ്ട ഒരവശ്യല്ല ലൈറ്റ് തറാനായാല് എന്തായ
ലൈറ്റ് പിടുണ്ടല്ലോ ഇപ്പം എപ്പഴും ഓണല്ലേ ലൈറ്റ് ഒക്കെ
അല്ല ഇൻന്റെ വണ്ടീല് എൻറത്ത് പഴേതാണ് അതിലെ എങ്ങനെയാെന്ന് എനിക്കറിയില്ല എൻറത് അങ്ങനെ ഓട്ടോമാറ്റിക് ല്ല
ആ ആ ആ അല്ല ഇപ്പ ഇറങ്ങുന്ന എല്ലാ വണ്ടിക്കും ഇതുപോലെ ലൈറ്റ് ഓൺ ആയിരിക്കും ക്കൂലേ ആണ് ആണ്
ആ അത് അങ്ങനെയാണ് പക്ഷെ നമ്മളത് എന്ന് പറഞ്ഞാ പഴയ മോഡലാണ് ആ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് അതിൻന്റെറെ ഒക്കെ ഒരുരിതമുണ്ട് പക്ഷെ പഴയ മോഡലാണ് പഠിക്കാൻ കുറച്ച് സുഖം പക്ഷെ
അതെ അതെ
പ്പം ആ എന്ന് പറഞ്ഞ ഇപ്പൊ ബൈക്ക് എടുത്താലും കിക്കർ സ്റ്റാർട്ട ചെയാതെപ്പ് സെൽഫ് അിച്ചൊണ്ടിര്ന്ന് കഴിഞ്ഞൽ സ്കൂട്ടിയിലായാലോ അങ്ങനെ തന്നെ സെൽഫി ഒരു ദിവസം വർക്ക് ക്കാവാതിരുന്ന് കഴിഞ്ഞാൽ നമ്മള് എന്ത് ചെയ്യും
കിക്കറടിക്ക്
ആ ത് അതോണ്ട് ആദ്യം ബി എസിന്നൊക്കെ നമ്മള് ചെറിയ കാര്യങ്ങളിൽന്നായി പഠിച്ചു തുടങ്ങിയരല്ലേ
അതെ അതെ അതെ അതെ അതെ അപ്പം വണ്ടി ഏതെങ്കും വണ്ടി ഇങ്ങനെ വാങ്ങ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ താല്പര്യം
ഇല്ല വണ്ടി ആൾ റെഡി ഇതിൽ ഇവിടെ ഉണ്ട് ഇപ്പോഴെന്ന പറഞ്ഞ ആ ഞാൻ പറഞ്ഞല്ലോ ഫോൺ വാങ്ങിച്ച് അങ്ങനത്തെ ഒരു ഇതുണ്ട്
ആ ആ അല്ല ഈ ഫോണിന്റെ ഇത് എത്ര എത്ര ഇത് കാണും എത്ര വർഷം കാണും
ഹ ലോണാ
അതെ അതെ
ലോണന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം വരെ കാണും കാരണം ആഹ അത് അത് ഇങ്ങനെ പാ പാർട്ട് ആയിട്ട് ഇങ്ങനെ എടുത്തയാണ് ഒരാളുടെ കയ്യിൽന്ന് പാതി പാതി അപ്പം അതുകൊണ്ടാണ് ഒരു മൂന്ന് വർഷം ലോണ് കിട്ടുമെങ്കിലും പലിശ കുറയാവും
അതെല്ലേ ആ അപ്പൊ നമുക്ക് നമ്മള കയ്യിൽ ഈ എമൗണ്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇത് ഒരുമിച്ചു കൊണ്ട് അട അങ്ങനെയൊക്കെ
ആഹ അത് പറ്റില്ല കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാ അവർക്ക് ലാഭ ഇല്ലല്ലോ അവര് തന്നതില് അങ്ങനെ നമ്മൾക്ക് അഥവാ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വേറൊരു വഴി അല്ലെങ്കിൽ പണയ എന്തെങ്കിലും വെച്ച് കൊണ്ടണ്ട്ടച്ച് കഴിഞ്ഞാൽ അവർക്ക് ലാഭമല്ല ആഹ് അപ്പം അങ്ങനെ സമ്മക്കില്ലേ പറ്റില്ല ഇതിലന്ന് പറഞ്ഞാ നല്ല നല്ല പലിശയൊക്കെ വരും പക്ഷെ ഒരു കാര്യംന്ന് പറഞ്ഞാ നമ്മളെ ആവശ്യത്തിനന് വേണ്ടി നമ്മൾ അങ്ങനെ നോയിക്കൊണ്ടിരുന്ന ഒരു കാര്യമ ഇില്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാ നമ്മള് ഇപ്പൊ ഇരിക്കുന്ന ഫോണ് അങ്ങനെ ഒട്ടും യൂസ് ചെയ്യാത്ത രീതിൽ ആവും എനിക്ക് അങ്ങനെ ഉറപ്പായിരുന്നു അപ്പം കിട്ടിയ ഈ ഒരു വഴി തിരഞ്ഞെടുത്തില്ലെങ്കിൽ വേറെ വഴി കിട്ടയില്ലെങ്കിലോ
ആ ആ അപ്പം ഇപ്പം യൂസ് ചെയ്തൊണ്ടിരുന്ന ഫോൺ ഏ ഉണ്ടോ കയ്യില്
ആഹ് എന്റെ കൈയിൽ ഉണ്ട് ഞാൻ അതെന്ന് പറഞ്ഞ റെഗുലർ യൂസിന് പറ്റില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എടുക്കും എന്ന് പറഞ്ഞാ ഇപ്പൊ വരയ്ക്കുന്ന ഇതിലായാലും എനിക്കിപ്പം ഏത് ഫോട്ടോ നോക്കി വരക്കണം, അതൊക്കെ അങ്ങനത്തെ സംഭവൊക്കെ ഞാൻ പഴയതിലാണ് യൂ
ഓ ആ ആ ആ. ഒരു ര ണ്ട് ഫോ വേണ അല്ലേ ഇങ്ങനെയൊ ക്കെ ഇപ്പൊ ഒന്ന് നമുക്ക് മെയിനാ യിട്ട ഇപ്പോ എഡിറ്റിംഗ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഫോണും കൂടെ വേണം. നമ്മള ഇപ്പോൾ ഉപയോഗിക്കണ ഉപയോഗിക്ക്ണ ഫോണിലാണെങ്കിലേ, ഈ എഡിറ്റിംഗങ്ങ് ഏ ചെയ്യുമ്പോഴത്തേക്ക് കുറേ കഴിയുമ്പം ഹാങ്ങ് ഒക്കെ അടി ക്കും. പുതിയ ഫോണായിരുന്നാലും കുറച്ചൊന്ന് ചൂടാവുമ്പോഴത്തേക്കേ ഹാങ് അടിക്കും അങ്ങനെയൊക്കെ ഉ ണ്ട്. അതുകൊണ്ട് ഈ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി വേറെ സെപ്പറേറ്റ് ഒരു ഫോൺ ഉള്ളതാണ് നല്ലത്.
സെപ്പറേറ്റ് അല്ല, നമ്മൾ എടുക്കുമ്പം തന്നെ കുറച്ച് എന്ന് പറഞ്ഞ കുറച്ച് നല്ല കൂടിയ മൊബൈലുകളുണ്ട്. നമ്മൾന്ന് പറഞ്ഞാൽ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ മിഡിൽ ഇത് പറാണ് ആ അങ്ങനെ ഗെയിമിംഗ് ഫോൺ അപ്പം അതിനൊ പിന്ന ഇത് എന്റെ എഡിറ്റിംഗ് ഒക്കെ അങ്ങനെ വലിയ ലാഗ് അങ്ങനെ ഒന്നും വരാറില്ല
ആഹ ആ
ആഹ പക്ഷെ ഈ നമ്മളിപ്പം എടുക്കണന്ന് പറഞ്ഞാ ലോ ആൻറ്ഡവൈസ ആയിരിക്കും, നമ്മളെ കയ്യിൽ പറ്റുന്ന പൈസ
ആഹ ആഹ
ഞാൻ എടുത്തതാണെങ്കിൽ നല്ല കുറച്ച് പൈസ ആയിട്ട് ഉണ്ട് കാരണം പൈസ നോക്ക ക്കിക്കൊന്ദിരുന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാല് വർഷം ഇത് ഉപയോഗിക്കേണ്ടതാണ് അപ്പൊ എനിക്ക് എഡിറ്റിംഗ്ആയാലും എനിക്കിത് ഫോണാണാവശ്യ കാരണം എഡിറ്റിംഗായാലും, വരക്ക്ണെ ആയാലും
അതെ അതെ അതെ അതെ
വരക്കുമ്പോഴത്തേക്കേഇങ്ങനെ എഡിറ്റ് എന്ത വീഡിയോ ഒക്കെ എടുക്കുവോ?
ആഹ വരക്കണന്ന് പറഞ്ഞാ ഇപ്പൊ ഒരു പോയിന്റ് ഇപ്പം നമ്മളൊരു എന്തര് മൂന്നിലൊന്ന് ഭാഗൊക്കെ തീകമ്പം എടുത്ത് വെക്കും അതേ സമയം നമ്മൾ ഈ ഫുൾ ഫുളളൊരു പ്രോസസ്സ് എടുത്തത്ത് വയ്ക്കില്ല കാരണം അങ്ങനെ എടുത്ത കഴിഞ്ഞാൽ നമ്മളെ ഫോണിലുള്ള ഫു ആ ഒരു സ്പെയസ് എല്ലാം പോവും ആ അപ്പൊ അതുകൊണ്ട് അങ്ങനെ എടുക്കല പക്ഷെ ആവശ്യമുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രം എടുത്ത വെക്കും
ആഹ അപ്പഴത്തേക്ക ഇതുപോലെ ഈ വരക്കണെ ഇതൊക്കെ ഇങ്ങനെ ടൂട്ടോറ് ഇത അങ്ങനെയൊക്കെ ഇട്ടുടെ.
പറഞ്ഞല് ഈ സോഷ്യൽ മീഡിയൽ ഇട്ടപ്പോ തന്നെ യൂട്യൂബില് പല ആൾക്കാ ആൾക്കര വന്ന്‌ ഇതേപോലെ ട്യൂട്ടോറിയൽ വേണം എന്ന് പറയു ന്നുണ്ട്. പക്ഷെ എനി അതിനുള്ള ഒരു കോൺഫിഡൻസ് വരുന്നില്ല
ആദ്യൊക്കെ ഇങ്ങനെ ആ ഇപ്പം വീഡിയോ എടുത്ത് എടുത്തിട്ട് നമ്മളതിൽ ഓൺ വോയ്സ് കൊടുക്കണതുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പാ കെട്ടിടണന്നും ഉണ്ടല്ലോ ഇങ്ങനെ
പക്ഷെ പാട്ട് പക്ഷെ പാട്ടിടണ ആൾക്കാര അങ്ങനെ അ ആൾക്കാര്നോക്കില്ല കാരണം. അവർക്ക് പാട്ടല്ലല്ലോ വേണ്ടത് അവർക്ക് ഈ കാണണനൊടുത്ത് നമ്മള് അവരെ പറ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ ഇപ്പം ഒരു കാര്യം പഠി പഠിപ്പിച്ച്ട്ട് അല്ലെങ്കിൽ ഒരു പറഞ്ഞുകൊണ്ടരിക്കുന്ന എന്റെ ഇടയ്ക്ക് ഒരു പാട്ട്ങ്ങനെ ഡിസ്ട്രക് ആയിക്കണ്ടരുന്നാ അ അത് ല്ല അപ്പം അങ്ങനത്തുള്ള വീഡോകളൊന്നും എത്തില്ല ഒ രോടുത്ത് അതേ സമയം ഓൺവോയ്‌സില് നമ്മള ഇതേപലെ എല്ലാം ക്ലിയറക്കി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് കാണാൻ ആൾക്കാരുണ്ട്.
ആഹ ആഹ ആഹ അപ്പൊത അങ്ങനെ ഒന്നും അങ്ങനെയ കൂടെ ഒന്ന് നോക്കുമ്പോഴത്തേക്കേ ഇതുപോലെ ഈ വരക്കാനും ഇങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ്ള്ള ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് ഇങ്ങനെ അതിനെ പറ്റി ഇങ്ങനെ അറിയാത്ത ആൾക്കാർക്കൊക്കെ അത് യൂസ്ഫുൾ ആക ഇങ്ങനെ ഒരു ട്യൂട്ടോറിയൽ ഇട്ടാ
ഉസ്ഫുൾ ആവും എന്ന് പറഞ്ഞ എനിക്ക് അങ്ങനെ ഇടണെന്നുണ്ട് പക്ഷെ എന്റെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മന്ന് പറഞ്ഞാ എന്റെറെ ഓയിസ് എന്റെ ഒരു ശബ്ദവും ആ ഒരു സം താര ഇതും എനിക്ക് എന്നെ ഒരു കോൺഫിഡൻ ഇല്ലാതെ പറയാം അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ശെ പറയണ ശെരിയാവോ ആൾക്കാര എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ഓരോ ചിന്തകള് ഉണ്ട് അതുകൊണ്ട് പിന്നെ ആകപ്പാടെ ഞാൻ പോയ്സ് ഓവർ ചെയ്തിട്ടുണ്ട് പണ്ട്
ആ ആ
ഈ ഗെയിം ഒക്കെ കളിച്ചൊണ്ടിരുന്ന സമയം ആ ഒരു ഒരു ഒരു മിനിറ്റിന്റെ എന്തോ വോയ്സ് ഓവർ ഒക്കെ ചെയ്തിട്ടുണ്ട്
ആ ആ
പക്ഷെ ഇതിലുള്ള ഒരു പ്രശ്നംന്ന് പറഞ്ഞാൽ നമ്മൾക്ക്റിയന്നുള്ള ആൾക്കാര് ഈ ഇത് ഇത് കാണണം എന്നുണ്ടെങ്കില് നമുക്കൊരു ഇതായിരിക്കും ആ അതേ സമയം ഇത് ഫുൾ സ്‌ട്രെൻജർസ്ണെങ്കി കുഴപ്പം ഇപ്പല്ല നമുക്ക്
പിന്നെ പിന്നെ ചിലവരാണെങ്കി ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പഴത്തേക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട അത് പറയും നമുക്ക് തിരുത്താൻ വേണ്ടിട്ട് ചെലവരാണെങ്കി ആ ഇത് മനപൂർവം നമ്മൾ നമുക്കത് ഇത്തിരി വേദനിക്കാനായിട്ട് ആ ഇങ്ങനെ കുത്തി പറയണവരും ഉണ്ട് ആ
ഉണ്ട് ഇപ്പം ഞാൻ ചെയ്യണ ജോലി എല്ലാ എന്ത് കാര്യത്തിലായാലും ഇപ്പം നമ്മളിപ്പം ഫസ്റ്റ് വരക്കുമ്പോഴേ ഞാൻ വരച്ചു തുടങ്ങുമ്പോഴേ ആരും എന്തരും എല്ലാം പെർഫെക്റ്റ് ആവൂല്ല എല്ലാത്തിനും പ്രാക്ടീസ് വേണം പക്ഷെ ഈ ആ കാണുന്ന ആൾക്കാർ ഇത് കണ്ട് വന്ന് കണ്ടിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇത് ഇത്ര പാടാണോ അല്ലെങ്കി ഈ മെറ്റീരിയൽസ് തന്നെ ഇത്രയു ഇതൊന്നും ഇവർക്കറിയില്ല ഇവര് ചോദിക്കുന്നത് ഒരു പെൻസിലും റബറും പോ എന്നൊക്കെ അവര് വിചാരം പത്ത് രൂപ പ ഇരുപത് രൂപയ്ക്ക് കാര്യം തീരും ഒരു പേപ്പർ ഇത്രയും മതി അല്ല അതേ സമയം നമ്മൾ ഫ്രണ്ട്സിന് ന അറിയാം കാരണം നമ്മൾ അവർക്ക് അങ്ങനത്തെ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മളെ ഒരു ഇതും എല്ലാം പിന്നെ ഇതിനെപ്പ യെ അറിയുന്ന ആള് ആൾക്കാരുണ്ട് ഉണ്ടെന്ന് പറഞ്ഞാ ആ
ഉം ഉം
ഇപ്പം വരയ്ക്കുന്നതിനെ പറ്റി അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതിന്റെ വാല്യു അറിയാം
ഉം ഉം
പക്ഷെ അത് അറിഞ്ഞുകൂടാത്ത വരടുത്തു പോയി നമ്മള് എന്ത് പറഞ്ഞാലും കാര്യയില്ല ആ അങ്ങനെ അതുകൊണ്ട് അത് എൽ എപ്പോഴും എല്ലാ ഒരേ പോലത്തെ ആൾക്കാരല്ലല്ല
അതെ അതെ അതെ എന്ത്‌ ഇപ്പൊ ഒന്നിട്ടാ അതിന് കുറ്റം മാത്രം കണ്ടുപിടി ക്കന കൊറേ പേരുണ്ട് അതെ അതെ
പക്ഷെ ഇത് ഇപ്പം കൊറച്ച് റീച്ചെക്കെറി അങ്ങനെ വരും പക്ഷെ ഇത് അധികം ആൾക്കാര് കാണത്തോണ്ടാ ഇനിയും വലിയ നെഗറ്റീവ് വരാത്തത് ആ അ ആ